ഹലോ ആഹ് ആഹ് കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട്
എന്തൊക്കേ വർത്താനൊക്കെ?
സുഖെന്നേണ്
എവ്ടെപ്പെള്ളെത്?
ഞാൻ ഇവ്ടെപ്പ വീട്ടിലാള്ളെത്
ആഹ് അതെ ഞാന് ഞാനും വീട്ട്ലാണ് അപ്പോ ഞാനിങ്ങെനെപ്പൊരൂ ഏഹ് ഒര് പ്രസങ്ങം കേട്ട് ഇരിക്ക്യേന്നു നമ്മുടേ ഏഹ് ഒരു പ്രശസ് ത എയ്ത്ത്കാരെന്റെ അപ്പോ മൂപ്പര്ങ്ങെനെ പ്ര പ്രസങ്ങ ത്തിലെ ജനാധിപത്യ മൂല്യങ്ങെളെ കുറിച്ച മുപ്പരിങ്ങെനെ പർഞ്ഞാേണ്ട്ക്ക്ണ്ട് അപ്പളാണ് ഞാന് നമ്മുടെ രാജ്യ ത്തില്ള്ള ആ ഒരു ജനാധിപത്യ ബോധത്ത്നെ കുർച്ചൊക്കെ ഇങ്ങെനെ ചിന്തിക്കാം തൊട്ങ്ങ്യേത് കാര്ണം ജനാധിപത്യംന്ന്ള്ളെതൊരു ഭര്ണ സംവിധാനം മാത്രെല്ലാ അത് ജനങ്ങൾടെ സ്വാതന്ത്രത്തിന്റെയും അത്പോൽ തന്നെ സമത്വത്തിന്റേയും നീതിയുടേം ഒരു പ്രതീകാണാല്ലോ കാര്ണം ജനങ്ങളാൽ തെരെഞ്ഞെട്ക്ക്പ്പ്ന്ന തെരെഞ്ഞെട്ക്കപ്പെട്ന്ന ഭരണാധികാരികളാണെന്ത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഭരണം നടത്ത്ന്നെന്ന ആശയമാണ് ഈ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനംന്ന്ള്ളെതാണ് ഞാൻ മനസ്സിലാ ക്ക്‌ണ്ട് കാരണം ജനങ്ങൾടെ അഭിപ്രായത്തിനും അവകാശങ്ങക്കും ഏറ്റവും കൂട്തൽ പ്രാധാന്യം നൽകുന്നൊരു ഭരണ രീതിയാണ് ജനാധിപത്യംന്ന്ള്ളെത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്ര പ്രത്യേകത ഓരോ പൗരനും തുല്യ അവകാശങ്ങളുള്ളവരാണ് എന്നതാണ്. കാരണം സമ്പന്നനോ ദരിദ്രനോ വിദ്യാഭ്യാസമുള്ളവനോ ഇല്ലാത്തവനോ ഏത് മതത്തിൽപ്പെട്ടവനായാലും ശെരി നിയമത്തിന്റെ മുന്നില് എന്താണ് എല്ലാവരും തുല്യാരാണ് എല്ലാവർക്കും അഭിപ്രായം പറയാൻ അത്പോലെ തന്നെ വിമർശിക്കാനും തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെട്ക്കാനൊക്കെള്ള അവകാശം എന്ത് ചെയ്യ്ന്ന്ണ്ട് ജനാധിപത്യം നൽക്ന്ന്ണ്ട് എന്ന്ള്ളതാണ്. ഇതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന്ള്ളതും കാരണം ജനാധിപത്യ ജനാധിപത്യത്തില് ഞമ്മള് നോക്കാണെങ്കി തെരഞ്ഞെടുപ്പുകള് എന്താണ് വളരെ വലിയ പ്രാധാന്യം അർഹിക്ക്‌ന്നഒന്നാണ്. ജനങ്ങളെന്താണ് തങ്ങളുടെ വോട്ട് എന്ന ശക്തിയിലൂടെ ഭരണാധികാരികളെ തെരഞ്ഞെട്ക്കുന്നു അത്പോലെ തന്നെ വോ വെറുംമൊരു അവകാശം മാത്രമല്ല അതൊരു ഉത്തരവാദിത്വം കൂടിയണെന്നാണ് ഞാനും മനസ്സിലാക്ക്‌ന്നത്. ഈ വോട്ടിനെ ജനാധിപ ത്യത്തില് വളരെ ഒരു വലിയ പങ്കുണ്ടല്ലോലേ എന്താണ് അതില് അന്റെ അഭിപ്രായം?
അതെ അതെ വോട്ടിന് ജനാധിപത്യത്തില് വളരെയധികം പ്രാധാന്യം കാരണം ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് ഈ വോട്ട് എന്നുള്ള ഓരോ പൗരന്മാർക്കുമുള്ള അവകാശം വോട്ട് ചെയ്യുക എന്നുള്ളത് ഭരണഘടന അവകാശാന്ന് ഒരു വിഭാഗത്തിന് നൽകുക മറ്റൊരു വിഭാഗത്തിന് നിഷേധിക്കുക എന്നന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയാണെങ്കില് അതൊരു ജനാധിപത്യ രാജ്യമല്ല കാരണം ജനാധിപത്യം എന്ന വാക്ക് നോക്കിയ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ജനത്തിനാണ് ആധിപത്യം ള്ളത് ജനത്തിനാണ് അവിടെ അധികാരമുള്ളത് ജനങ്ങളാണ് അവിടെ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ആഹ് തിരഞ്ഞെടുക്കാനുള്ള ആയുധമായിട്ടാണ് അവർ ആഹ് വോട്ടിനെ കാണുന്നത് ജനങ്ങള് അവർക്കിക്ഷ്ടമുള്ള ഒരാളെ പ്രതിനിധിയാക്കി അവര് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക ഈ നാട് ഭരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യം എന്നതു കൊണ്ട് ഏഹ് അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ജനാധിപത്യത്തില് ഓരോ പൗരനും വോട്ടവകാശണ്ട് ജനങ്ങളെ തിരഞ്ഞെടു പ്പിലൂടെ തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാണ് ഈ പ്രതിനി ഈ പ്രതിനിധികളാണ് ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും സർ കറിന്റെ മോൾല് എത്തിക്കുന്നത് അതിനു വേണ്ട പരിഹാരങ്ങള് ചോദിച്ചു വാങ്ങുന്നതും നിർദേശിക്കുന്നതും അതെ മുന്നിൽ നിന്നു കൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നതും അതിനാൽ ജനങ്ങളുടെ അഭിപ്രായത്തിനും തീരുമാനങ്ങളിലും ജനാധിപത്യത്തിലു സ്വാധീനം പ്രാധാന്യക്കെണ്ട് സമത്വം, സ്വാതന്ത്ര്യം, നീതി സാഹോദര്യം എന്നിവയാണ് ജനാധിപത്യന്റെ അടിസ്ഥാനമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ മതം, ജാതി, ഭാഷാ, ലിംഗം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനം കാട്ടാതെ ജനാധിപത്യം ജനാധിപത്യം നാം അംഗീകരിക്കണം ജനാധിപത്യ ഭരണത്തില് ഈ ഒരു വിവേചനം ഒരിക്കലും അംഗീകരിക് ല്ല എല്ലാ പൗരന്മാർക്കും ഒരേ അവകാശങ്ങളും അവസരങ്ങളും ലഭിക്കണമെന്നാണ് ജനാധിപത്യം ഉറപ്പ് നൽകുന്നത്. ഇന്ത്യ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കില് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയിലെ ഭരണഘടനാ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുകയും പൗരന്മാരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് സ്വതന്ത്ര തിരഞ്ഞെടുപ്പുകള് സ്വന്ത നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്ര മാധ്യമങ്ങള് എന്നിവ ജനാധിപത്യത്തിന്റെ ശക്തി വർധിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കില് നമ്മള് ഇതിന്ന് ഇനി ജനാധിപത്യത്തെ കുറിച്ച് പറയുകയാണെങ്കില് ഗുണങ്ങളെ കുറിച്ചിട്ടും പറയാണ്ട് എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങള്
അതെ തീർച്ചയായിട്ടും കാരണം ഏറ്റവും ഒരു വലിയ ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണ് നമ്മളൊക്കെ താ താമസിക്കുന്നത് കാരണം ഏഹ് നമ്മുടെ ഇന്ത്യ എന്നുള്ള ലോകത്തെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാ രാജ്യമാണ് വിവിധ ഭാഷകള് മതങ്ങള് സംസ് കാരങ്ങള് ആചാരങ്ങളൊക്കെ ഉള്ള ജനങ്ങൾളെന്താണ് ഞമ്മുടെ ഈ ഒരു ഇന്ത്യയില് വളരെയധികം സമാധാനത്തോടെയും അതുപോലെ തന്നെ സഹവർത്തത്തോടെയുമാണ് ജീവിക്കുന്നത്. ഈയൊരു വൈവിധത്തെ ഒരുമിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ഇന്ത്യൻ ജനാധിപത്യം എന്നുള്ളത് നമ്മുടെ ഭരണഘടന എന്താണ് ഓരോ പൗരനും ഒരു അടിസ്ഥാന അവകാശങ്ങൾ ഉറ പ്പ് നൽകുകയും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു തുല്യ അവസരം നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്നാൽ ഇന്ന് ജനാധിപത്യം എന്താണ് നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് നോക്കാണെങ്കില് അഴിമതി അതുപോലെ തന്നെ വർഗീയത, മതവിദ്വേഷം തെ റ്റായ വിവരങ്ങളുടെ പ്രചരണം അതുപോലെ തന്നെ പണത്തിന്റെയും സ്വാധീനത്തിൻ്റെ ഒക്കെ രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവയൊക്കെ എന്തെയെണ്ട് ജനാധിപത്യത്തിന്റെ ഒരു ആരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. കാരണം ഞമ്മളതിന്റെ ഏഹ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് നമ്മുടെ ജനാധിപത്യത്തിന് ഒരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കാണ്. കാരണം പലരും ഇന്നെന്താണ് അഴിമതി പല ജനപ്രതിനിധികളും ഭരണത്തില് കെയറി കൊറച്ച് വ വർഷങ്ങൾ കയിയുമ്പോ തന്നെ എന്താണ് അവരെല്ലാവരും ഒരു അ അയ് അയ്മതി ഏഹ് ആരോപി ക്കപ്പെടുകയാണ് ഏഹ് അതിനെല്ലാം ഉം ഏഹ് അവരതിനെല്ല ഏഹ് ഇത്തരം അയിമതികൾക്ക് അവരെന്താ വിധേയരാവുക വിധര വിധേയരാകുന്നുണ്ട് എന്നുള്ളതാ വളരെ ഖേദകരമായ കാര്യം കാരണം ജനങ്ങൾ എന്താണ് ബോധവാന്മാരകുകയും സത്യവും അസത്യവും തിരിച്ചറിയുകയും ചെയ്യേണ്ടത് എന്ത് ഇന്ന ത്തെ കാലത്തിൽ എന്താണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം സമൂഹ മാധ്യമങ്ങളുടെ വളർച്ച എന്ത് ചെയ്യുന്നുണ്ട് ജനാധിപത്യത്തിന് പുതിയ അവസരങ്ങളും അതുപോലെ തന്നെ വെല്ലുവിളികളും സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു വശത്തെ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഇത്തരം സ് സോഷ്യൽ മീഡിയ വഴി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറുവശത്ത് വ്യാജ വാർത്തകളും അതുപോലെ തന്നെ വിദ്വേശ പ്രചരണങ്ങളൊക്കെ സമൂഹത്തിെ ഭിന്നത സൃഷ്ടിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെ ദുർബലപ്പെടുത്താനും എന്തെയ്യുന്നുണ്ട് ഇത് കാരണമാകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണ്ട് അതിനാല് ഓരോ പൗരനും ഉത്തരവാദിത്തതോടെ എന്തുണ്ട് സാങ്കേതികവിദ്യ ഉപയോഗിക്കേണ്ടതുണ്ട് കാരണം ജനാധിപത്യം വിജയിക്കണമെങ്കിൽ നല്ല ഭരണാധികൾ മാത്രം മതി ഉണ്ടായിട്ട് കാര്യല്ല കാരണം നല്ല പൗരന്മാരും എന്താണ് അതിൽ ആവശ്യമാണ് ആ ഭരണാധികാരികൾക്ക് ഏഹ് സപ്പോർട്ട് ചെയ്യുന്ന അവരെ പിന്തുണക്കുന്ന നല്ല കാര്യങ്ങൾക്ക് രാജ്യത്തിൻറെ ഏഹ് ഉ ഏ ഉന്നതിക്കും ഉന്നമനത്തിനായി ഉള്ള എല്ലാ കാര്യങ്ങൾക്കും പിന്തുണക്കുന്ന ഒരു കൂ പൗരന്മാരെന്താണ് ആ രാജ്യത്തിന് ആവശ്യമാണ് എന്നാ മാത്രമേ രാജ്യം പുരോഗതിയിലേക്ക് എത്തുള്ളൂ കാരണം രാജ്യത്തിന്റെ പുരോഗതിയിൽ തങ്ങൾക്കൊരു പങ്കുണ്ടെന്ന് ഓരോ പൗരനും തിരിച്ചറിയണം. കാരണം വിദ്യാഭ്യാസവും സാമൂഹിക ബോധവും ജനാധിപത്യ ചെയ്യണ്ട് കൂടുതൽ ശക്തമാക്കണ്ട് വിദ്യാർത്ഥികൾ ജനാധിപത്യം ത്തിന്റെ മൂല്യങ്ങളായ സമത്വം അതുപോലെ തന്നെ സഹിഷ്ണത നീതി, പരസ്പര ബഹുമാനം എന്നിവ ജീവിതത്തിൽ എപ്പോഴും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. കാരണം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ സൗന്ദര്യംന്ന്ള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ മാനിക്കുന്നതിലാണ് അഭിപ്രായ വ്യത്യാസങ്ങള മാനിക്കുന്നതിലാണ്. കാരണം എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടായിരിക്കണമെന്നില്ല പക്ഷെ വ്യത്യസ്തമായ ആശയങ്ങളെയും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളെയൊക്കെ ബഹുമാനിക്കുമ്പോയാണ് ജനാധിപത്യം കൂടുതൽ ശക്തമാമാണ്ത്. കാരണം സഹിഷ്ണതയും പരസ്പരവും ബഹ്മാനും ജനാധിപത്യത്തിന്റെ ഒ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം സ്വാതന്ത്ര്യം നേറാൻ നമ്മുടെ രാജ്യത്തി അനേകം മഹാന്മാര് തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞതാണ്. അവർ സ്വപ്നം കണ്ടത് ജനങ്ങൾ സുന്ത്രമായും സമത്വത്തോടെയും അന്തസ്ത്തോടെയും ജീവിക്കുന്ന ഒരു ജനാധിപത്യം ഇന്ത്യയായിരുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കേണ്ട് ഉത്തരവാദിത്വം ഇന്നത്തെ തലമുറകളായ നമ്മുടെ കൈകളിലാണ് കാരണം ജനാധിപത്യം ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല അത് അനേകം ഏഹ് വ അനേകം ത്യാഗങ്ങളിലൂടെ നേടിയെടുത്ത ഒരു മഹത്തായ ഒരു സമ്പത്താണ് കാരണം അതിനെ സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണത് ഓരോ പൗരന് ഓരോ പൗരന്റെയും കടമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സത്യല്ലേ?
അതെയതെ അത് വളരെയധികം സത്യമാണ്. കാരണം ജനാധിപത്യം ജനങ്ങള് നേരിട്ടോ അല്ലാതെയോക്കെ വോട്ട് ചെയ്തുകൊണ്ട് അവര് തിരഞ്ഞെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവര് പ്രവർത്തിക്കേണ്ടത് ജനങ്ങള് ക്ക് വേണ്ടിയാണ് ജനാധിപത്യത്തിൽ എല്ലാപൗരന്മാർക്കും തുല്യമായ അവകാശള്ളത് തുല്യമായ വോട്ടവകാശമാണ് അവർക്കൊക്കെ ള്ളത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം നൽകുകന്നുള്ളത് നമുക്കെ എല്ലാവർക്കും അറിയാം ഏഹ് ഒന്ന് രണ്ട് മൂന്ന് അഭി അഭിപ്രായക്കാരൊക്കെണ്ടാവും രണ്ടോ മൂന്നോ നാലോ അഞ്ച് അതിലൊക്കെ അതിൽ അധികം അഭിപ്രായക്കാരൊക്കെണ്ടാവും ഒരു രാജ്യം വലുതാവുന്നതിനനുസരിച്ച് അതില് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകളിണ്ടാവും പിന്ന ഈ ജനാധിപത്യത്തില് ഏഹ് ആളുകളെ അല്ലെങ്കി പ്രതിനിധികളെ തിരഞ്ഞെടുക്കണമെങ്കിൽ അവരോരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടിടെ ആ പാർട്ടിയുടെ പ്രതിനിധിയായിക്കൊണ്ട് അവര് മത്സരിക്കുകയും വേണം എന്നാല് അവർക്ക് ഏഹ് ഈ ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേക്ക് കേറി വരാൻ പറ്റുള്ളൂ എന്നാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഏഹ് ജനാധിപത്യം ഏഹ് അർഹരാണ് ഭരണഘടനയും നിയമവ്യവസ്ഥയും ജനാധിപത്യത്തിന് അടിസ്ഥാന ഘടകങ്ങളാണ് ജനാധിപത്യത്തിന്റെ പ്രവർത്തനം പ്രധാനമായും മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചാണ് അത് നടക്ന്നത് നിയമനിർമ്മാണം പിന്നെ അതുപോലെ തന്നെ ഏ നിർമ്മാണം ചെയ്ത നിയമ നിർവഹണ വിഭാഗം അതുപോലെ തന്നെ നീതിന്യായ വിഭാഗം ഈ നീതിന്യായ വിഭാഗമാണ് വളരെയധികം പ്രധാനപ്പെട്ടൊരു മേഖല കാരണം മറ്റ് രണ്ട് സ്ഥലത്തും നിയമനിർമ്മാണ വിഭാഗത്തിന്റെ സ്ഥലത്തും നിർവ്വാഹണ വിഭാഗത്തിന്റെ സ്ഥലത്തുമുള്ള പോരായ്മകൾ ഇതൊക്കെ ചൂണ്ടി കാണിക്കുന്നൊരു മേഖലയാണ് നീതിന്യായ വിഭാഗം അവിടെ ന്തെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കില് നമുക്കൊരു അപ്പീല് നൽകണമെങ്കില് നമ്മള് പോകണ്ടത് നീതിന്യായ വിഭാഗത്തിലാണ് ഇവ പരസ്പരം സഹകരിച്ചും നിയന്ത്രിച്ചും പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ് ഈ മൂന്ന് സ്ഥാപനങ്ങളും ഈ നിയമനിർമ്മാണ സ്ഥാപനങ്ങള് ജനാധിപത്യത്തിന് അടിസ്ഥാനമായ നിയമനിർമ്മാണ ഏഹ് സ്ഥാപനം അതേപോലെ അത് നിർവഹിക്കുന്ന സ്ഥാപനങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ സ്ഥാപനങ്ങളാണ് നിർവഹ നിർവഹണ വിഭാഗം അതുപോലെ തന്നെ നീതിന്യായ വിഭാഗം കോടതി ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ മൂന്ന് വിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ ജനാധിപത്യത്തിന്റെ ഒരു സത്ത അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലം ജനങ്ങൾക്ക് അനുഭവിക്കാ കഴിയുള്ളൂ ഇതിലൂടെ അധികാരൻ ദുരുപയോഗം തടയാനും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സാധിക്കുന്നുണ്ട് അങ്ങനെ ജനങ്ങളുടെ പങ്കാളിത്തം തിരഞ്ഞെടുപ്പ് നിയമത്തിന്റെ ആധിപത്യം സമസ്തം സമത്വം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഭരണരീതിയാണ് ജനാധിപത്യം ജനാധിപത്യത്തെ കുറിച്ച് പറയുകയാണെങ്കില് ഒരുപാടധികം വിശദീകരിക്കേണ്ടി വരും നമുക്ക് അതൊരു വേറൊരു കോളിലൂടെ നമുക്ക് സംസാരിച്ചാലോ
ആഹ് അതെ തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം അത് നമുക്ക് മറ്റൊരു കോളിലൂടെ പറയാം ഓക്കെ ന്ന ശരി